ചായക്ക കുട്ച്ചോ?
നീ കുട്ച്ചോ?
ഇല്ല ഇല്ല. ഞാൻ കടയിൽ പോയപ്പോ ഒരു ജ്യൂസ് കുടിച്ചു.
ആ അപ്പം പിന്നൊക മതിയല്ലോ അല്ലേ?
അതെ അതെ ശീലിക്കാത്തൊണ്ട് കൊഴപ്പം ല്ല പിന്നെ തലവേദന എല്ലാം വരുണെ.. കഴിച്ചാ?
ആഹ ആഹ സമയത്ത് നോക്കിയ മതിരല്ലല്ലേ?
അതെ അതെ അതെ പിന്നെ എന്തോ കഴിച്ചേ ച
ചായന്റെ കൂടെ ഒന്ന് ചിപ്സ് കയ്ച്ച ചിപ്സ് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴച്ച്. ആഹ ആഹ എന്തെങ്കിലുലൊക്കെ കഴിക്കേണ്ടിതിങ്ങണ്ട് അങ്ങനെ
ആ ഉ ഉണ്ടെങ്കില ഒന്ന് വേണ അയിന്റെ ഉടെ ആ
ഉം കട്ട കട്ടൻ ചായന്റെ കൂടെ എന്തെേലുമൊക്കെ വേണം ചൂടള്ള ചായയും ആ ചൂടള്ള ചായ ചെല്ലുമ്പോ ഒരു സുഖണ് ശരിക്കും പറഞ്ഞ നല്ലതല്ലെങ്കിലും അ സടായിട്ട ചെറുപ്പത്തില ശീലി ല്ലേ അല്ലാണ്ട് ഇ കഴ
പ ചായക്കത്ത് ഏലക്കൊക്കെ ഇടാറുണ്ടോ
അത് ചെില സമയത്ത് ഇടും ചില സമയത്ത് ഇടൂല അങ്ങനെയൊക്കെയാണ് ഏ ഉം ഉം ഏടക്കന്റെ കുരു മാത്രങ്ങ ഇട്ടാലും ആണ് ജലിയൻ കുരു മാത്രം അങ്ങനെ കിട്ടും ഉം ആ തോലിയായിന്ന് കളഞ്ഞങ്ങാണ്ട് ഒര് മാത്ര ആക്കിട്ട് ഇട ഉം ഏതൊക്കെ ഇടുമ്പോ വേറെ പ്രത്യേകട്ട വവസ്ഥ കോഫി അങ്ങനെ കുടിക്കാറില്ല പൊതുവേ ഉള്ളത് ഈ ചായ കാപ്പിനെക്കായാലും കാപ്പി കുടിച്ചത് വളരെ ചുരുക്കേണ്ടാവുള്ളു
ആഹ
ഉ ഉം നെ ചായ കുടിക്കാത്ത ദിവസങ്ങള ഉണ്ട് കേട്ടോ ചില സമയത്ത് ഏ എന്റെ ആ ജോലി കുടികള് നനക്കാണ്ട് പിന്നെ അകത്തൊക്കെ കുറച്ച് വെള്ളം വരാനുണ്ട് അങ്ങനത്തെ പണിയൊക്കെ ഇണ്ട് പിന്നെ രാത്രിക്കൊക്കെ ആഹ ചെടുണ്ട് കൊറച്ചൊക്കെണ്ട് വീടിറെ ര മുന്നിലും ഒരു സൈഡിലും ഒക്കെ ഉണ്ട് ഏഹ ഏത് മുല അല്ലല്ല
താഴെ ഉം
ഉം ഉം ആ ഓർക്കിഡ് ചെടി ഉണ്ടല്ലോ ആ പല കളർുണ്ട് ഏത് മുല്ലേ ആഹ മുല്ലുണ്ട് അതി്മ അധികം പൂക്കളി ഇന്ത്യ
ഉം കറിയത്തില ഒക്കെ ഉണ്ട്ോ
കേ പ്പിലുണ്ട്
നമ്മുടെ ഇവിടെ കറിവേപ്പില് പിടിച്ചു വരാനെങ്കിടെ പാഴാണ് പാടാണ്
ആഹ ആഹ ആഹ ഈ ഉള്ളി ല്ല ചെറുള്ളിന്റെ ഒക്കെ തോല്ി
ആഹ ആഹ
നമ്മള് തൊലിച്ചിട്ടില്ല ആ തൊലി ഇങ്ങനെ കൊറച്ച് കൊറച്ച് നമ്മളും ഉപയോഗ ഒരു വെള്ളത്തിൽ കിട്ടട്ടണ്ട് ആ വെള്ളം ചെറത്താലും കരയേപ്പന്നെ നല്ലോണ്ണം ഉണ്ടാവും
ആ ഇവിട ആനെ പെട്ടന്ന് പുഴ പിന്നെ തോട്ട് വരുത്തില്ല ഇലകളൊക്കെ കുറവാണ് പിന്നെ ഈ മുട്ടയുടെ തോടൊക്കെ ഇടുന്ന അല്ലേല്ല
ആ അത് നല്ലതാണ് അല്ലെയ് ഈ കരിയേപ്പിന്റെ തൂമ്പിന്റെ ആ ഏ ചെറിയ ഇല വരോ പുതിയല അത് ചെറുതായിട്ട് നുള്ളി കൊടുക്കണം അതങ്ങനെ നുള്ളിട്ടൊട്കണം അപ്പളാണത് ഉ ണ്ടവാ അതേ മരി ഇങ്ങനെ ചെയ്തോകൊണ്ട് ചെറുള്ളിൻ്റീം വെളുത്തുള്ളിൻ്റീം ഒ തൊലി അമ്മള് ദിവസം അമ്മള് കൊർച്ചി എങ്കിലും ബേക്കാതക്കൂലല്ലോ അത് അങ്ങനെ എടുത്തച്ച്കാണ്ട് ഒരു ഒരീസം രണ്ടീസൊക്കെ വെള്ളത്തില് ഇട്ടച് ട്ട് ആ ചീ ഒരു ചീഞ വാസനക്ക ഇത് ഇണ്ടാവും വള്ളം പക്ഷെ അത് നല്ല വളമേണ് ചെലോരു പഴത്തൊലി ഒക്കെടും ഉം
പിന്നെ ചാണകപ്പൊടി അതൊക്കെ ഇടാല്ലോ
ഉം ഉം അതൊക്കെണ്ട് ഉം
ഉണങ്ങിയത്ടാല്ലോ ഞങ്ങള് ഇവിടെ അടുത്തുണ്ടായണ്ട് അത് കൊണ്ടുപോയി ഇടും പക്ഷെ മേപ്പൂട്ട് വരാൻ ഭയങ്കര പാടാണ്
ഞങ്ങക്ക് വീട്ടിലെയ് പോത്തൊക്കെണ്ട ചാണകൊക്കെ തൊടൂല് ഇങ്ങനെ എല്ലാ സാനത്തിനും ഞങ്ങള് കവുങ്ങിന് പിന്നെ തെങ്ങിന് അങ്ങനത്തീനൊക്കെ നമ്മള് ചാണ ക്കൊ ഉപയോഗിക്കലുണ്ട് പച്ച ചാണകം
ഓ
ഉം
എത്ര പോത്ത്ണ്ട് പശുവുണ്ടോ
പ്പൊ വിറ്റു പെരുന്നാളിന് വിറ്റു പെരുന്നാളിന് കൊടുത്തു ഉം ഉം ര രണ്ടെണ്ണണ്ടേയ്ന്നു അത്യം രണ്ടെണ്ണം ഇണ്ടായ്ന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നൂടെ ആ
ഞങ്ങക്ക് ഇവിടെ ഒരുട്ടം മേടിച്ചായിരുന്നു പോത്തിനെ ആ പെരുന്നാളായ പെരുന്നാളായപ്പം കൊടുത്തു ഭയങ്കരഷ്മായിരുന്നു അവൻ തിരിഞ്ഞോക്കി തിരിഞ്ഞോക്കി പോവാർന്നു
ആ ഞ്ഞ് വാങ്ങണം പറീണ്ണ്ട് തൊഴുത്തേ ഒന്നും കൂടെ താ ഒന്നും ഉയരത്തിലാണ് അപ്പൊ താഴ്ത്തിട്ട് ഒന്ന് താഴത്തി കെട്ട് ശരിയാക്കിട്ട് ഒന്നുകൂടെ വാങ്ങിക്കണം എന്നൊക്കെ പറീണ്ട് എല്ലാ കൊല്ലവും ഉണ്ടാവും ഇവിടെ പോത്ത് ഉം വേറെന്തൊക്കെ വിശേഷം അവിടെ വൈകുന്നേരത്തിന് എന്തേനി
ഇനി രാത്രിയിലത്തേക്ക് ചപ്പാത്തി വാങ്ങും രാത്രിയിലത്തേക്ക് ച ആ വാങ്ങും കടേന്ന് വാങ്ങും.
ഏ എന്നും രാത്രി അങ്ങനെത്തന്നെ
പിന്നെ ഇടക്ക്
ഉം ഉം ഉം
പിന്നെ മഴയൊക്കെയിണ്ടോ ഇപ്പം?
ഇല്ലില്ല കറി എന്താ ചപ്പാത്തിക്ക്‌?
കറി മുട്ടക്കറി മുട്ട കറി മുട്ടക്കറി ഇപ്പൊ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് ഞാൻ കുക് ക്കറിൽ അരിഞ്ഞിട്ട് ഏഹ് സവാളയും മുളക്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയെല്ലാം കൂടെട്ട് മിക്സഡ് ആ ക്കീട്ട് കുക്കറിൽ രണ്ട് വിസിലങ്ങടിപ്പി അപ്പൊ നല്ല നമ്മുടെലെ കടകളി കിട്ടുന്ന ഗ്രേവി പോലെ കിട്ടും.
ഉം ഉം പിന്നെ തേങ്ങാപാലങ്ങനെന്തെങ്കിലും ഒഴിക്കണുണ്ടോ അതോ അത് മാത്രോ
ഇല്ല ഇല്ല കൊറച്ച് വെള്ളം ഒഴിക്കും.
ആ ആ
അപ്പൊ നമ്മുടെ കടേമാതിരി ആ ഒരു രീതിയില് വരും.
ആ ആ ആ
പിന്നെ മൊട്ട പുഴുങ്ങി അതിനാത്തങ്ങ് ഇടത്തെ ഉള്ളൂ.
ഉം ഉം ഉം തീർ പകുതി പൊളിച്ചോ? പൊളിച്ചിടോ പകുതി?
ഇല്ല ഇല്ല മുഴുവനെ
ഉം ഉം ഉം
അവിടെ എന്താ രാത്രിയില്?
മീൻ പിന്നെ ഉച്ചയ്ക്കത്തെ കറിയുണ്ട്.
ഉം ഇപ്പൊ പ്പോ ചോറ് തന്നാണോ?
ആഹ് ചോറ് തന്നെ ഇവിടെ ചോറ് തന്നെ ഉണ്ടാവു ചോറ് പിന്നെ ഒന്നിച്ചേ ഉണ്ടാക്കാറുള്ളൂ ഒരു നേരം ഉം അല്ലാണ്ട് രണ്ടു നേരം ഉണ്ടാക്കലില്ല.
ഉം ആഹ് ആഹ്
മീൻ രണ്ട് നേരം പൊരിച്ചും ഇറച്ചിയാണേൽ ആ ഒരു നേരം ഉണ്ടാക്കിയത് പിന്നെ ചൂടാക്കും അങ്ങനെയൊക്കെ തന്നെ ചെയ്യല്.
അതെ ബിരിയാണി ഒക്കെ വെക്കാൻ നല്ല പോലെ അറിയോ
ഉം ആ കൊഴപ്പമില്ലാണ്ട് ഇണ്ടാക്കാനറിയാ അല്ലാണ്ട് നല്ല കൈപ്പുണ്യം ഒന്നും ഇല്ല്യ ഇല്ലില്ല്യ അല്ല നല്ല കൈ പുണ്യമൊന്നും ഇല്ല്യ ഉം ഉം അല്ലാണ്ട് നമ്മള് അങ്ങനെ ഇണ്ടാക്കും നെയ്യ് ഒന്നും അങ്ങനെ ഉപയോഗി ക്കലില്ല വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കലുള്ളൂ
ആ പെരുന്നാളിന് എന്തൊ ന്തൊക്കെ ഒണ്ടാക്കി
പെരുന്നാളിന് സേമിയേം ബി ര്യാണി അ ണ്ടാക്യെ ഉം
അല്ലാതൊന്നും ഉണ്ടാക്കി
ഉം പിന്നെ പായസം ണ്ടാക്കി സേമ്യ പായസം അല്ലാണ്ടൊന്നുല്ല ഒന്ന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളു ഉള്ളി സലാഡും ഉം
റിലേറ്റീവിന്റെ വീട്ടിലൊക്കെ പോയോ പിന്നെ
ഇല്ല ഇപ്രാവശ്യം പോയിട്ടില്ല എവ്ട്ക്കും പോയിട്ടില്ല പോവാൻ പറ്റിയില്ല ഉം
പോയില്ല ന്നോ
ഇല്ല ഇല്ല പോയില്ല ഇപ്രാവശ്യം പോവാൻ പറ്റില്ല
ആണോ
വീട്ട് തന്നെന്നു
ഞങ്ങള് വിടെ പിന്നെ ഈ ഏരിയയിലുള്ളോര് പെരുന്നാളൊക്കെ ആകുമ്പം പലഹാരം പിന്നെ പിന്നെ ഒറോട്ടി ബിരിയാണിയൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടു തരും പിന്നെ ഞങ്ങക്കാ ടൈമില് ഞങ്ങക്ക് ഓണം ആവുമ്പോം ഞങ്ങള് ഇവിടെ അങ്ങനെ പിന്നെ ഞങ്ങക്ക് ഓ ഞങ്ങ ക്കോണാവുമ്പം അവർക്ക് വേടിച്ചൊണ്ട് കൊടുക്കും പിന്നെ പായസം വെച്ച് കൊടുക്കും പിന്നെ ഉപ്പേരി അതൊക്കെ ട്ട് ഒണ്ടാക്കി കൊണ്ട് കൊടുക്കും അവിടെ അങ്ങ് അങ്ങനെ ഇണ്ടോ
ഇവിടെ എന്ത ഓണത്തിന് പായസം ഇതൊക്കെ ഒരു സ വിളിക്കല്ണ്ട് സദ്യ കഴിക്കാന് ഉം എന്റെ വീട് വീട്ടില് വിളിക്കലുണ്ട് പിന്നെ അല്ലെങ്കിൽ എന്താ ഓര് കൊണ്ട് തരും വിഷുവിന്റെതില് നെയ്യപ്പം കൊണ്ട് തരും
ആ ആങ്ങന്നെ സദ്യ ഉണ്ടാക്കി കൊടുക്കും അവരടുത്ത് ചോറ് വെക്കണ്ടാന്ന് പറയും എന്നി സദ്യ ഉണ്ടാക്കി കൊടുക്കും
ആഹ്
അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും വിശേഷമൊക്കെ വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട ആ ഏരിയൽ അങ്ങനൊന്നും ഇല്ലല്ലേ ഉ
പൊതുവേ കുറവാാണ് ഇവിടെ ഉണ്ട്
ആ
ഹലോ കൂടുതലായിട്ടൊന്നുമില്ല ഇങ്ങനെ ഇതിലൊക്കെ പെരുന്നാള് അങ്ങനെ കൊടുക്കലില്ല വല്ലാണ്ട് ഒരു അങ്ങനെ വേവിക്കാറില്ല തെരളി ഇല്ല
അതെ ട്രിപ്പ് ഒക്കെ പോയായിരുന്നോ പെരുന്നാളിന്
പെരാ പറഞ്ഞ ഇപ്രാവശ്യ പെരുന്നാള് മോൾക്ക് സുഖമില്ലായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല
ഉപ
ഉം അപ്പം അങ്ങനെയായിരുന്നു ഇപ്രാവശ്യത്തെ എവിടെയും പോകാൻ പറ്റിയില്ല ഉം ആഹ് പിന്നെ വേറെ ക്കേലൊക്കെ ഉണ്ടാവോന്ന് പേടിയല്ലേ നമ്മക്ക്
ആ പനിയ വന്നാപ്പിന്നെ മാറാൻ ഭയങ്കര പാടാ
ഉം
എനിക്ക് പനി വന്ന പിന്നെ എനിക്ക് ഒട്ടും വയ്യാതാമ്പഴാ ഹോസ്പിറ്റലിൽ പോവുന്നത് ഹോസ്പിറ്റലിൽ പോവാ ഭയങ്കര മടിയാ ഒട്ടും വയ്യാതാവുമ്പോ പോവാ
ആഹ് നമ്മള് ഒന്ന് പാരസെറ്റമോളും മറ്റും കുടിച്ച് നോക്കൂലേ
ആഹ് അതെതെ പക്ഷെ അത് കഴിച്ചൂടാന്ന് പറയും പാരസെറ്റാമോളൊന്നും
നല്ലതല്ല
ക ആണ് ആണ് നമ്മടെ ആരോഗ്യത്തി നല്ലതല്ല
ഉം ഉം ഉം വേറെ എന്തൊക്കെന്നെ
പിന്നെ എന്താണ്?
വേറെ